ആ കേക്കാവോ?
ഹലോ കേൾക്കുന്നില്ലേ?
കേക്കാം കൊറച്ചൂടൊറച്ച് സംസാരിക്ക്യേ?
ആ കേക്ക്നില്ലേ?
പിന്നെന്തൊക്കെയിണ്ട് വിശേഷം.
സുഖായിട്ട് പോണ്, അവിടെന്തൊക്കേണ്ട്.
ആ സുഖം, മഴയാണോ? വെയിലാണോ?
ഇല്ല മഴങ്ങനെ പെയ്ത് നി ഒന്ന് നിക്കും പിന്നെ വെയില്ണ്ടാവും അങ്ങനേണ്.
ആ ആ.
രാവിലോതൽ ഉച്ചരെ വെയിലേന് പിന്നെ ഉച്ചക്കേഷൊന്ന് പെയ്ത്.
ഏ കേക്കണില്ലേട്ട കൊറച്ച് ഒറച്ച് സംസാരിക്കോ
രാവിലെ മുതലേ.. ഉച്ചരെ വെയിലേനി ഇപ്പൊ ഉച്ചക്കഷോ ഒരട്ടൊന്ന് പെയ്ത് ഇനിപ്പോ വെയിലിന്റെ ഒരു ഇത് കാണ് ഇണ്ട് അവടെങ്ങനെ?
ഞങ്ങൾക്ക് ഇന്നലെ രാത്രി വരെ നല്ല മഴയായിര്ന്ന്, കാറ്റും മഴയും.
ആ ആ.
ഇപ്പൊ ഇന്ന് രാവിലെ മൊതല് നല്ല വെയില് നല്ല ചൂടൊണ്ട്.
ആ അതെ.
ഒരാഴ്ച മഴയായിര്ന്ന്, ആ കഴി പിന്നേ പിള്ളേരൊക്കെ
ആ ഇന്റെയാള് സ്കൂൾ പോണില്ല, പിന്നെ അനിയത്ത്യേളൊക്കെ സ്കൂൾ ട്ട് വന്നക്ക്ണ്.
ആ ആ.
അവ്ടെ എല്ലാരും വന്നോ?
ആ വന്ന് വന്ന് വന്നിട്ട് ട്യൂഷന് പോയി.
ഓ.
ഉസ്കൂൾല് നേരത്തെേ വെരും മൂന്ന് മണി ഏ
ഒഴിവില്ല പറ കുട്ടിയാക്ക്
ഇല്ല രാവിലെ ഏഴരക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്
ഉം പിന്നെ സ്കൂൾ വിട്ട് വന്നു സ്കൂളിൽ നിന്ന് പിന്നെ ട്യൂഷൻ കഴിഞ് ഇപ്പം രാത്രിയാവില്ലേ ഓലൊന്ന് ഫ്രീയായിട്ട് അപ്പോ അപ്പോഴത്തിന് പിന്നെ സ്കൂൾത്തെ നോക്കാനും ആവും
വന്ന് ചായയും കുടിച്ചിട്ട് അടുത്ത് ട്യൂഷനോ ഇനി അടുത്ത ഏഴു മണിയാവുമ്പോ വരും
ആ അതന്നെ പിന്നെ രാത്രിയായി പിന്നെ എന്തെങ്കിലുമൊക്കെ ബുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അത് വായിച്ച് പിന്നെ കിടക്കു. ല ശെരിക്ക് പറഞ്ഞ സ്കൂള് തുറന്നാ തീരെ ഒഴിവില്ലല്ലേ?
വീട്ടിൽ വന്നിട്ട് വായന ഒന്നുമില്ല എല്ലാം ട്യൂഷൻ ക്ലാസ്സില്
ഏ അവിടെ തീർക്കൊ
എന്തെങ്കിലും അത്യാവശ്യല്ല ഈ ടെസ്റ്റ് നടക്കണ ദിവസ അങ്ങനെയൊക്കൊണെങ്കി കൊറച്ച് എടുത്ത് നോക്കും അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് ഇരുന്ന് പഠിക്കണ തന്നെ ഇത് രാവിലെ ഒട്ടെ പഠത്ത അല്ലേ അതുകൊണ്ട് വീട്ടിൽ വന്നട്ടൊന്ന എടുക്കൂല ഹോം വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കില് പിന്നെ
രാവിലെ ഏഴ് മണിക്ക് അപ്പോ ഓല് പ്രൈവറ്റ് സ്കൂളാ
പ്രൈവറ്റ് അല്ല അവര് എൽ എം എസ് സ്കൂളില് ഗവണ്മെന്റ് ആ ഇതായിട്ടുള്ള ഉം ഒരാൾ ഗവൺമെന്റ് സ്കൂളിൽ ഒരാൾ ഇങ്ങനെ ഈ പള്ളിയുടെയോക്കെ കീഴിലുള്ള സ്കൂൾ ഉണ്ടല്ലോ
അൽബീർ പോലത്തെ സ്കൂളാ
ആ അ ഈ നാലാം ക്ലാസ് വരേ ഉള്ളൂ അവിടെ
ആ ആഹ് ആ് അതന്നെ
ആഹ ഇപ്പൊ ഒരാള് നാലിലും ഒരാൾ ആറിലു ആണ്
ആഹ ഈ വർഷത്തോട് കൂടി ഒരാൾത് വേറെ സ്കൂൾക്ക് ആകാനാവൂല്ലേ
ഇനി രണ്ടത് ഇനി ഒരു സ്കൂളില്
ഇപ്പൊ രണ്ട് രണ്ടടുത്തായപ്പം ബുദ്ധിമുട്ട് രണ്ട് സ്കൂളിലും പോണം എന്ത ആവശ്യ ണ്ടങ്ക രണ്ടെരു വരണ സമയം രണ്ട് രണ്ടര പോണ സമയം രണ്ട്
ആ മറ്റേറ്റ സ്കൂളിൽ ആകുമ്പോ സുഖാനെല്ലേ ഒറ്റ പോക്കിൽ രണ്ട് ഒളടുത്തും പോയിന് ഇപ്പ അടുത്ത എല്ലാം ഒരു സ്കൂക്കല്ലേ ആവ
ഓ
അടുത്ത വർഷം ഒരേ സ്കൂള ആവോല്ലേ
ആഹ അടുത്ത വർഷം അവര് സ്കൂളില ആക്ക് പിന്നെന്താ ചായ കുടിച്ചോ
ഇല്ല കുടിക്കാനാവണേ ഉള്ളൂ
ഞാൻ പിള്ളേർക്ക് ചായ എടുക്കുമ്പോ അതിന്റെ കൂടെ കുടിക്കും
ന്ത്‌
ചായ കൊടുക്കുമ്പോ അതിന്റെ കൂടെ ച ഞാനും കൂടെ കുടിക്കും
ആ അതെ
ഇനി വൈകിട്ട് അമ്മയുടെ ഇവിടെ ഇവിടെ അടുത്താണ് അപ്പൊ ഇനി വൈകിട്ട് അമ്മയുടെ അടുത്ത് പോകുമ്പോ അവിടെന്നൊരു ചായ കിട്ടും അവിട നിങ്ങളൊക്കെ
ശെ എടുത്താവുമ്പോ സുഖാലേ എടുത്താവുമ്പോ സുഖ എടുക്ക സുഖ പോയി പോ
രാവിലെയും വൈകിട്ടും എപ്പഴ അവിടെത്തന്നെ
ഉം നിങ്ങ സ്വന്തം വീടാ
ഇവിടെ ഞാൻ ഓ പ്രത്യേകം ഞാനും പിള്ളേര് അവിടെ അമ്മയും പപ്പയും അനിയത്തി കല്യാണം കഴിഞ്ഞു പോയി
ആഹ ആഹ്
അമ്മയും പപ്പ യും ഒര് കടയുണ്ട് അപ്പൊ കടെൽ പോയിട്ട് അമ്മ നേരത്തെ വരും നാലുമണിയൊക്കെ ആകുമ്പോ വരും പപ്പ അപ്പ രാത്രി പത്തര പതിനൊന്ന് മണി അങ്ങനെയൊക്കാവും. ഒരു കടയില് തന്നെ രണ്ടുപേരും. പിന്നെ രണ്ടുപേരുണ്ടെങ്കിലേ പറ്റൂ. ഉം ഒരാള് ചോറ് കഴിക്കാൻ വരുമ്പോ അവിടെ
ആ ഒരാള് നിക്കാനും സഹായത്തിനില്ലേ. രാത്രിയേക്കുള്ളക്കെ ആയോ
ഏ രാത്രി അ അങ്ങനെ പ്രത്യേകം വയ്ക്കൂലാ രാവിലെ തന്നെ വയ്ക്കുള്ളൂ
ആ ഒക്കപ്പോ വെക്കൂലേ
രാവിലെ അതും ഏഴ് മണിക്ക് മുമ്പേ എല്ലാം ആവും. അടുക്കള ജോലിയെല്ലാം രാവിലെയാ.
ആ ആ അവിടെ മൃഗങ്ങളെന്തേണ്ടോ? മൃഗങ്ങളെന്തേണ്ടോ, വളർത്തു മൃഗം?
അതൊന്നൂല്ല തയ്ക്കും വീട്ടിരുന്ന്. അപ്പം ആ പിള്ളേരെ വിട്ടേന് ശേഷം കൊറച്ച് എന്തെങ്കിലും തയ്ക്കാനൊക്കെള്ളതെടുത്ത് അങ്ങനെ. ആ പിന്നെ ചെടികളൊക്കെ ഒണ്ട് അപ്പ അത് സമയം പോകും വീട്ടീരുന്ന്.
സിനിമ കാണണ ഇഷ്ടാണോ?
സിനിമ കാ കാണാൻ കൊറവാണ്. ഈ മറ്റേ ഇതൊക്കെ കാൺ നോവലൊക്കെ ണ്ടല്ലോ ഇങ്ങനെ
ആ പ്രതിലിപീത്ത
ഉം ഷോട്ട് ഫിലിം പോലെ.
പ്രതിലിപി പറഞ്ഞ ആപ്പൊക്കെ ഇണ്ടല്ലോ. അയിലുണ്ടല്ലോ ഇപ്പൊ നോവൽസൊക്കെ.
ആപ്പ് എടയ്ക്കെടക്ക് ഏൻ്റ് ട്രയല് മൂന്ന് ദിവസം ഉണ്ടല്ല. ആ മൂന്ന് ദിവസം ഡൗൺലോഡ് ചെയ്തിട്ട് ടെ അത് അത് കഴിയുമ്പ അങ്ങ് അൺഇൻസ്റ്റാള് ചെയ്തിട്ടെ അല്ലെങ്കി ഓട്ടോപേ ആയിട്ട് അക്കൗണ്ടിന്ന് പൈസ
ആ പൈസ പോവും. ഇന്റേന്നും അങ്ങനെ പോയിനി. പിന്നെ ഓളോട് കൊറേ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്താ ക്കെല തിരിച്ചോ പൈസാണ്ട് കിട്ടുള്ളൂ
പൈസ കിട്ട്വോ?
ആ ഇൻ്റെ ഒന്ന് ഒരുവട്ടം പോയീണ്. ഹസ്ബന്റിൻ്റേന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തിപ്പോ രണ്ട് ഞാനങ്ങനെ ഒരുപാട് ഒരു രണ്ടു മൂന്നൂസോക്കെ ഒരു സ്വൈര്യം കൊടുക്കാതെ നമ്മളങ്ങനെ അയില് ചാറ്റ് ചെയ്യ പിന്നൊരു കിട്ടൂല്ലാന്ന് വിചാരിച്ചു നിന്നേനി. പിന്നെ കൊറച്ച് ദീസം കഴിഞ്ഞപ്പോ ഓട്ടോമെറ്റിക്കായിട്ട് അക്കൗണ്ടിൽ വന്നിണ പൈസ
ആ ആ. എവിടാ അതില് കംപ്ലൈന്റ് എഴുതാ?
ഏ ആ അയില് അയിലുണ്ടല്ലോ. എന്താ ഇതേക്കാ ഒരു ഭാഗം ഹെൽപ്പന്നോ കംപ്ലൈന്റിന്റെ ഒരു ഭാഗം ണ്ടാവുവല്ലോ അയിലിങ്ങനെ.
ഞാൻ ഇതില് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു രൂപ പേ ചെയ്യണം. അപ്പം മൂന്ന് ദിവസം ട്രയൽ ഒണ്ട്. അത് അപ്പോ ഓട്ടോ പേ. നമ്മളിത് ഇത് ഓപ്പൺ ചെയ്യുമ്പഴേ സാധാരണ ഇങ്ങനെ ഇതിലായി പോകും. ഉം പിന്നെ ഇത് അൺഇൻസ്റ്റാള് ചെയ്തിട്ട്
ഗൂഗിൾ പേയില് ഓഫ് ആക്കി ഇട്ടാ മതിയോ? ഓഫാക്കിയിട്ടില്ല എൻക് അറിയില്ലിനി. പിന്നെ ഓക്കെ ഓഫ് ആക്കീട്ടില്ല ഞാനിതുവരെ.
അത്യാവശ്യം കൊറച്ച് നാള് ഇങ്ങനെ കാണും. കണ്ടു തുടങ്ങിയപ്പം ഇങ്ങനെ ഭയങ്കര ഇന്ററസ്റ്റല്ലേ. കണ്ടോണ്ടിരിക്കും.
ആ ഈ ഇൻസ്റ്റേലൊക്കെ റീല് കാണുമ്പളാ ഈ കരം അതിന്റെ ഷോട്ട് കാണ്വാ. അപ്പ അയിമന്ന് അങ്ങട്ട് പൂ തൊടങ്ങിവരും.
ഇത് എന്തെങ്കിലും ഒരു നല്ലൊരു ഭാഗത്ത് വെച്ച് അവര് നിർത്തീട്ട് പോവുവല്ലോ.
ആ അതാണ്. വാക്കിപിന്നെ കാണാൻ ള്ള ആകാംക്ഷയാ പിന്നത് ഡൗൺലോഡ് ആക്കല്, കേറ്റല്.
ചില സമയം അത്രേം പൈസ പോയാലും കുഴപ്പോല്ല കാണാന്ന് വിജാരിക്കും. അത്രക്ക് അങ്ങ അടിറ്റ അങ്ങനെ കണ്ടോണ്ടിരിക്കും ഉം ഒരു മാസം കിട്ടുന്ന പൈസ പോവോ അതീന്ന്?
ആ അതന്നെ.
പിന്നെ വേറെന്താ സീരിയലൊക്കെ കാണോ
ഏ സീരിയലോ ആദ്യകല്ലോം കാണുയ്നി രണ്ട് മൂന്നാലെണ്ണം വെച്ച്കാണേയ്നി ഇപ്പം വളരെ കൊറവാ ഒന്നേറ്റം ഫ്ലവേഴ്സ് ടിവീത്തെ ഒന്ന് കാണും അല്ലാതെ കമ്മിയാ ആദ്യോക്കെ വേയാമ്പല് പർഞ മൂവില്ലേ മൗന സമ്മതം കൊറേ പണ്ട് അതൊക്കല്ലോം കാണേയ്നി കണ്ടെയ്ഞ്ഞാൽ വീണ്ടും ഹോഡ്സ്റ്റാർ കേറി എപ്പിസോ
ആ മുമ്പൊക്കെ കണ്ടോണ്ട്ര്ന്നാ പ്പം കണ്ട് തൊടങ്ങിയാ പിന്നെ അത് നിർത്താൻ പറ്റൂലല്ലോ
ആ പിന്നെ ടി വി ണ്ടെങ്കി അതങ്ങനെ കണ്ട്ക്കും അങ്ങനെ ടൈമിങ്ങിന് വെരൊല്ലോ വി കെയറിലും ഹോട്ട്സ്റ്റാറൊക്കെ പൈസ വേണം ഡൗൺലോഡ് ചെയ്ത് കാണാനൊക്കെ അല്ലെങ്കി നെ നെറ്റ് വാണം നല്ലോണം എല്ലോം നെറ്റു പോവല്ലോ
ത് മറ്റേ ഹോട്ട്സ്റ്റാർ വഴി
ഹോട്ട്സ്റ്റാർ വയി കാണാണെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ കയില്ല ള്ളത് കാണുമ്പോ നല്ലോം നെറ്റും പോകാണ് നല്ല നെറ്റ് വലിയാണല്ലോ ആകെ കൊറച്ച് നെറ്റേണ്ടാവുള്ളു അത് ഫുള്ള് അത് കണ്ട് തീർക്കാണ്
ഞാൻ അൺലിമിറ്റഡ ചെയ്തിട്ടിട്ടുണ്ട് അൺലിമിറ്റഡായിട്ട് നെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്
ആ അതോണ്ട് സുഖ
അതോണ്ട് കൊഴപ്പല്ല പിന്നെ ടെലിഗ്രാമിൽ കേറിയ ആവശ്യള്ള സിനിമ അതീന്ന് കാണുന്ന മതീന്ന് എടുക്കാം ഇത് വരാൻ ആ
ഞാനങ്ങനെ ഡൗൺലോഡ് ചെയ്യാ ടെലഗ്രാമില്
ഉം ഉം
മ്യൂസിക്കൊക്കെ കേക്കാൻ ഇഷ്ടാണോ ഉം പാട്ടൊക്കെ കേക്കാൻ ഇഷ്ടാണോ ചോയ്ച
ആ ആ കേക്കും കേക്കും ആൽബം സോങ്സാണ്
എ കൂടുതൽ കേ
ആ കൂടുതലും കേക്കും പാട്ട് എപ്പഴുംല്ല പിന്നെ പിള്ളേർക്ക് ഈ ബ്ലൂടൂത്ത് സ്പീക്കറ് അതെടുത്ത് വെച്ച് അതൊക്കെ ഇപ്പഴേ രണ്ടാൺപിള്ളാരാണ് അതൊന്നും ഒരു രക്ഷയില്ല
ആ ആ
പാട്ടിട് ഡാൻസ്കളി ഇത് തന്നെ വീട്ടില്
ഉം ഒറക്കെ ട്ടാ ഞമ്മക്കും തോന്നും ചാടാന്
ആ പിന്നെ പൊറത്ത് അങ്ങനെ കൂടുതല് പൊറത്തൊന്നും കളിക്കാനൊന്നും അങ്ങനെയൊന്നും പോകൂല്ല അപ്പ പ്പഴും വീട്ടിൽ തന്നെ അങ്ങനെ അവധി ദിവസം രണ്ടു മാസം ഉണ്ടായിരിക്ക്ന്ന് എ എന്നും ഇത് തന്നെ പിന്നെ പൊറത്തുന്ന് അങ്ങനെയൊക്കെ കളിക്ക അങ്ങനെയൊന്നും പോവാത്തൊണ്ട് ഞാന് പിന്നെ ഒന്ന് എപ്പഴും വീട്ടിൽ തന്നെല്ലേ അതാണ്ട് അങ്ങനെ ട്ടി കൊടുക്കും പാട്ടൊക്കെ ഇയാളെ ആൾക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാനും ആ അതിനൊക്കെ ഭയങ്കര ഇഷ്ടാ ഏ ഈ ടൂറിന് പോവണത് അതൊക്കെ
പിന്നെ എന്തൊക്കെണ്ട്
എന്നാ ശെരി
ആ അയ്ക്കോട്ടെ